ആഹ കേക്കണ്ട് എന്താ വർത്താനം?
നല്ല വർത്താനം തന്നെ
ഇല്ലേ ചോറും ക ല്ല ഇനി തൊടക്കാന് നിക്ക തൊടച്ച് കഴിഞ്ഞാ കുൾച്ചിട്ട് ചോറുണ്ണു
ആഹ മറ്റോന് കഴിഞ്ഞേക്കുലേ
എല്ലാം കഴിഞ്ഞു തിരുമ്പല് പിന്നെ രാവിലെ തന്നെ ഞാന് മിഷേൻലിട്ട് ഒണക്കി തോരട്ടോ
ഏ ഇവടെ ഞാൻ ഇടലും ട്ക്കലു ഇങ്ങനെ കീർത്യർക്കായിറ്റേ പണിയൊക്കെ ഇവടെ നിന്ന് മഴ മഴ വരും പോ വരും പോവായിട്ട്
ആഹ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലേ അപ്പൊ
ഇല്ല ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല
ഉ ആ മയാവുമ്പളാണ് ആള് ണ്ടാവ്മ്പ ബുദ്ധിമുട്ട അല്ലങ്കി കോഴ
ആ വല്ല്യബുദ്ധമുട്ടില്ല് ആട് മയേത്താവുമ്പൊളാണ് മ്മക്ക് എടങ്ങേറ് വല്ല്യെട
ആ ങ്ങളെന്നെ നോക്കാ നോക്കാൻ പോല്
ആ ഞാൻ തന്നെ ഇവിടെ ഒരു ഒറ്റ അയിന് അറക്കാൻ കൊണ്ടന്നതല്ലേ അപ്പൊ മൂപ്പര് അറക്കണ്ടപ്പ അയിനാരൊ വയറ്റിലുണ്ട് പറഞ്ഞപ്പോ പിന്നെ മൂ പാവം തോന്നീപ്പം മ്പടെച്ചതാ
ഏ ആടും കൂടൊക്കെണ്ടേന്യ അപ്പൊ ങ്ങക്ക്
ഇല്ല ഇവിടെ ഒരു റൂമുണ്ട്ങ്ങക്ക് ഒരു പിടിയഡ് അവിടെ റൂമുണ്ട് അപ്പൊ അവിടെ അങ്ങനെ താക്കി ഇങ്ങള് കേക്കൊക്കെണ്ടാക്കോ
ആഹ ഉണ്ടാക്കൂ ഇപ്പ ഇണ്ടാക്കലില്ല കൊറായിട്ട് അത
ഏ അമ്മക്ക് വീട്ടന്ന്പ്പൊരോന്ന് ഇല്ല്യ ഞാൻ ഉണ്ടാക്കി ഞ ഒരീസണ്ടാക്കീനി മക്കക്ക് പിന്നെ ഉണ്ടാക്കില്ല എത്ര ആൾക്കാരാങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ഫുഡ്ക്കെ ഉണ്ടാക്കിട്ട് ഓരോ പെരേല് ല്ലേ ഓരോ പണ്ണുങ്ങൾ രക്ഷപ്പെട്ടൊണ്ട്
ആഹ ഞാൻ വേറെ ഉണ്ടാക്കിക്കൊടു
ഇന്റെ ഒരു കൂട്ടുകാർ ഉണ്ടാക്കും നല്ല ഉണ്ടാക്കൂ ഓൾ സെൽ ചെയ്യും
ആഹ് അങ്ങനെ കൊറെേ ആൾക്കാരുണ്ട് പൈസ ഉണ്ടാക്കണം
ആ അത്ര ആൾക്കാ
അത് യോവനും അങ്ങനത്തെ സാധനൊക്കെ മാണേ ഞമ്മക്ക അതൊന്നുംല്ല. ഓവനൊന്നുംല്ല ഇല്ലല്ല ഓവന് വേണ്ട പക്ഷെ ഓവനൊക്കെ ഉണ്ടെങ്കി പെട്ടെന്നുണ്ട് ത്ത് മിന്റോണ്ടൊക്കെ ആവും മറ്റ ഇരുപത്തഞ്ചിന്റക്കെ നമ്മള് ഗ്യാസുമ്പ സിമ്മിൽ ഇട്ടക്കണ്ടേ
ആഹ് അത് വേണം പക്ഷെപ്പോ നന്നായി ചെയ്ും ഇതൊക്കെൻ പ
പത്തിന്റ് കൊണ്ട ആവും റെഡി ആവും
റെഡിയ ആകും പിന്നെ ഫ്രഡ്ജിൽ കുറച്ചേരം വെക്കണം അങ്ങനൊക്കെണ്ടല്ലോല്ലെ
ആഹ
ഞാാനിങ്ങനെ വിചാരിച്ചിനീ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി പഠിച്ചാല്
ഉം അയിന് ഓൺലൈനിൽ പഠിച്ചാൽ മതിയല്ലോ ഓൺലൈനിൽ പഠിപ്പിച്ചു കൊടുക്കുവല്ലോപ്പ അതൊക്കെ പിന്നെ ഓൺലൈനിൽ ക്ലാസ്സണ്ട് പിന്നെ അങ്ങനെ എത്ര ഇപ്പൊക്കെ എല്ലാരും ഓൺലൈനിൽ പഠിച്ചണ്ടല്ലെ എറങ്ങണെ കേക്കിനൊക്കെ എന്താക്കും പഠിച്ചങ്ങണ്ടഞ്ഞേ ഉണ്ടാക്കണ്ട്
ഞാൻ ഇനിക്കല്ലാം പൂതിണ്ടാ യനെ ചെയ്യാൻ എന്താ വച്ചാലേ ഇപ്പൊ എല്ലാത്തിനും കേക്കാണ് കേക്കിന് ഭയങ്കര ഡിമാൻഡ് ആണ് കല്യാണത്തിനാണെങ്കിലും പിന്നെ ആ എന്തുണ്ടെങ്കിലും സ്കൂളിലാണെങ്കിലും ഒ എന്ത് കേക്ക് മുറിച്ചിട്ടാണല്ലോപ്പൊ എല്ലാം തുടങ്ങണത് ഒ വിവാഹത്തിന്റെ വാർത്തയ്ക്കാണെങ്കിലും പെണ്ണാണാ പോവാനെ ഭർത്തിടെ ഭർത്തടക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ ഇത് ഇത്ഓ നിങ്ങളുടെ കടൽ ഓരോരോ സ്ഥലത്തും ഓരോരോ ആൾക്കാരില്ലേ പലേ കോലത്തിലും ണ്ടാക്കിട്ട് കേൾക്ക തന്നെ ആണോ നമുക്ക് തോന്നിപ്പോോ അങ്ങനത്തെ ഇതിന് മോഡലൊക്കെഓരോ ത്തരുണ്ടാക്കണേ
ഉം അമ്മക്കും ഉണ്ടാക്കാനൊക്കെ പറ്റും പഠിച്ചണംന്നള്ളു പഠിച്ചാ ആർക്ക് ഉണ്ടാക്കാ പഠിച്ചു വേണം അതിന് അന് സാമഗ്രികൾ സാധങ്ങളെല്ലാ അയിന്റെ സധങ്ങളൊക്കെ വാണെനു
വേണം അത് വേണം പക്ഷെ നമ്മളിങ്ങനെ നമ്മൾ പഠിച്ചം കി കട്ടിയാല് നമുക്ക് എന്താണ് കുറച്ചൊെ പൈസിട്ട നമക്ക് സ്വന്തമായിച്ചൊക്കെ തുടങ്ങാം പോള് സ്വന്തമായിട്ട് തുടങ്ങി നല്ല സൈല ഉണ്ട് നല്ല ചലവുണ്ടോക്ക്
നല്ല ബിസിനസ്സ ആണ്
ആ അയിന്റെ കുടുംബത്തില ഒരു താത്തന്ന ഓര ഓല പുതിയപ്പള മരിച്ചിട്ട് ഓല പിന്നെ കുട്ടികളെ പോറ്റ മൂന്ന് മക്കൾ അങ്ങ കുട്ടികളെ പോറ്റാ കേക്ക് വിറ്റ് കേക്ക് വിറ്റ് അങ്ങനെ പിന്നെ എത്ര ഷോപ്പാന്ന കേറ്റിക്കിന്റെ ആ ഉമ്മാക്ക് ആഹ് ഉ്മ്മ ഭയങ്കരതായിരുന്നു ഇപ്പൊ ഭയങ്കര ഫേമസ ആയി അതിന്റെ അമ്മാക്ക് ആ ആ ചിലോൾക്ക് അങ്ങനെ ര ചിലര അങ്ങനെ രക്ഷപ്പെടും
ആഹ ചേിലര് അതിന്മേ പൊട്ടു ചേച്ചു അതാണ് പേടി അതൊക്കെ ഒറെേ ഭാഗ്യാണ്
ആഹ് ഒരു ലക്കാണ് എന്നാലും പോല എത്രോ ക എത്ര ഇപ്പൊ ഒരു അഞ്ചാറ് ഷോപ്പ് മലപ്പുറത്ത തന്നെ ഉണ്ട് പിന്നെ കോഴിക്കോട്ണ്ട് പിന്നെ കർണാടക അങ്ങെനെ ഒരേ സ്ഥലത്തത്ത് ആട്ട് ഒരുങ്ങനതായി അ പറ ഓരുത്ത അങ്ങ ഓോതിലങ് രക്ഷപ്പെടണോരുണ്ട്
ഐറ്റങ്ങളങ്ങനെ രക്ഷപ്പെട്ടൂലേ
അപ്പൊ അമ്മ അപ്പൊ ഞങ്ങനെ വിചാരിക്ക ഇനൊക്കെപ്പോ എടക്കും പഠിക്കാൻ പോയിട്ടല്ലോ അപ്പേ
ആഹ് അതെ ഞാൻ പഠിച്ചാൻ പോയി്ട്ട് ഉണ്ടാക്കിയതന്നല്ല ഞാൻ സ്വയം യൂട്യൂബില് കണ്ടണ്ടാക്കി നോക്കിയതാ പിന്നെ ഞാൻ കൊറെേ ഉണ്ടാക്കി ബ്ലാക് ഫോറെസ്റ്റും വൈറ്റ് ഫോറെസ്റ്റും എല്ലാം ണ്ടാക്കും
ആ ഞാന് യൂട്യൂബിൽ നോക്കിട്ടന്നെ ഉണ്ടാക്കീ ഇന്റെ ഒരു പറപ്പൊക്ക അതിന അനുസരിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല മുട്ട പദപ്പിക്കുന്ന അത്
ആ അതൊക്കെ ഉണ്ട് അതൊക്കെ മാണന്നാലേ നമ്മള് കരുതിയ മാതിരി കിട്ടുള്ളു
ആഹ് പിന്നെന്താ അന്റെ സാധനങ്ങളൊന്നും ഇല്ലേ ഉള്ളത്ണ്ട് ഒപ്പിച്ചു ഉണ്ടാക്കിയേനി എന്നും വലിയ കുഴപ്പല്ല കൊറച്ചൂരു ഉറപ്പുണ്ട്ന് എന്നാലും വലിയ കുഴപ്പില്ല പഠിച്ചാലൊക്കെ പെട്ടെന്ന് നമ്മ കൂട്ടാത്തിന്ന് പഠിച്ചു നോക്ക് പഠിച്ചാലൊക്കെ പെട്ടെന്ന് കയ്യോ ആ
ന്നല്ല കുറച് ഇൻ്രസ്റ്റ് മനസ്സൊക്ക ഉണ്ടെങ്കി വേഗ ഉണ്ട്
ആഹ എന്തൊരും അങ്ങനെ തന്നെ ഫുഡൊക്കെ ഓരോഓരോ ഓ വീട്ടന്ന്ന്നെ എന്തെല്ലാം പല സ്ഥലുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ അല്ലോ എത്ര ഉണ്ട്
ഉം താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും വേഗം മണ്ടി കയറും
ആ മതാവും പിന്നെ നമുക്ക്തിന് ഇൻട്രസ്റ്റ് ഇ്രസ്റ്റ്മ്മ വിജയിക്കണം എന്നുള്ളത് പിന്നെ എല്ലാരും സപ്പോർട്ടും വേണം കേട്ടോ അല്ല അല്ലാതും നടക്കൂല വീട്ടുകരു സപ്പോർട്ട്ക്കെ ഉണ്ടെങ്കിൽ
ആഹ് ആ് അല്ലാതെ ഒറ്റക്കെടടുക്കൂല മാണി ആരുും ഇല്ലെങ്കി പിന്നെ എന് എന്താലമാണ് സപ്പോർട്ട്
സപ്പോ അതെന്തിനും വേണം സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ് പിന്നെ പോയില്ലേ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ആ ഒരു സപ്പോർട്ട് നമ്മള് തളർ തളർത്തുക നിക്കയാണെങ്കിൽന്നെ നമ്മള് പറ
അത് ഞമ്മളെന്ത് പറഞ്ഞാലും തളർത്താൻ തന്നെ ആൾുണ്ടാവുള്ളൂ
ആഹ് തലർത്താൻ നക്കുകയാണെങ്കിൽ ഇന്നെ നമ്മുക്ക് കൈ നീട്ട അല്ലമ്മ കുടുംക്കാരാണ് കുഴപ്പില്ല നമ്മുടെ വീട്ടിൽുള്ള നമ്മൾ വ നമുക്ക് പിന്നായിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ അപ്പൊ അതാന്ന് നത് പെരക്കാരും സപ്പോർട്ട് വേണം അല്ലാതെപ്പോ അത് നടക്കൂല ഞാൻ വിചാരിച്ചി കുറച്ച ക്ക കന്തണ്ട ഒരു പണി എങ്ങനെല്ല ഇപ്പോലൊക്കെ പോയാ നമ്മള് ഫ്രീ ആയല്ല പണിമ്മ എടുാ പെട്ടെന്നാണ് കാര്യം
മാണ്ട എഴുതിട്ടാണ് കഞ്ചാത്ത് മാണന്നുണ്ടെങ്കി കിജു
അപ്പൊ നമ്മൾ എടക്കെങ്കിലൊക്കെ പോവാണെങ്കിലൊക്കെ പെട്ടെന്ന് പത്ത് മുക്കാ മണിക്കൂറിണ്ട് പണ ത് ഉും കഴിയും
പൈഞ്ഞു പോകും അതന്നെ
പക്ഷെ അത് വ ങ്ങനെ നിന്ന് നിന്ന് നിന്ന് വ ആരുംല്ലല്ലോ വരാല്ലല്ലോ അങ്ങനെങ്ങനെങ്ങനായ് നിന്ന്ട്ടാണ് നേരം പോണെ ആ ചോർന്നാവരും അപ്പോത്ത്ന് കറ്യാെക്കാവും ഗ്യാ സ്മ്മലാണ്ട് വെക്കാനെല്ലെള്ളൂ
ഏ ചക്കക്കുരാെക്കെ തോലാെൽച്ചാെ അപ്പം
ആ അത് കൊർച്ച് വാ കൊർ രാത്രി ആയ്ന ബല് ചോർന്നുംല്ല എല്ലാര്ക്കും വേറെന്തേലാെക്കെ വാണ്ട്യെ ചപ്പാത്തിയല്ല ഇന്ന്പ്പം മുത് ര കൊണ്ടന്ന്ണ് അത് വച്ചേക്ക്റ്ന്ന് ഏ അങ്ങനെ ചെൽപ്പ ചക്കണ്ടെങ്കി ചക്ക വെക്കണം അങ്ങനൊക്കെ ആ വൈന്നേരണ്ടാക്കും അത് ഭയങ്കര റിസ്ക്കാണത് ചക്കണ്ടാക്കി പൊളിച്ച് അരി
ഏ അപ്പയ്ക്ക് കറി എന്തേലുണ്ടാവോ
ആ എന്തെങ്കിലും മീനോ മീൻ പൊര്ച്ച്തെന്തെങ്കിലൊക്കെണ്ടാവും
ഏ ഞാൻപ്പൊ ചക്ക കൂട്ടാൻ വെച്ച് കടർത്ത് തിന്നു ഇച്ച് ചക്ക കൂട്ടാൻ പണി വേഗണ്ട് ഞാ ഫ്രിഡ്ജ്ല് കൊട്ന്നക്കലാ ൻക്ക് ആവ്സ്യണ്ടാവ്മ്പ ട്ത്ത്ങ്ങനെണ്ടാക്കും അര് ഏ അര്ഞ്ഞെച്ചാ അത് കയ് ച്ച്ണ്ട് അച്ചേക്ക് പൊൾച്ചിട്ടാണ്ട് കയറ്റ്യെക്കും ചക്ക മുർച്ച്കാണ്ടേ അതേ മായ്രി തൊന്നുമല് ചക്കാേട്ക്കാണ്ട് കയ്റ്റ്യെക്കും അൽ ഏ അയ്നയ്മാ ത്രം വല്യ കഷ്ണാെന്നും വെക്കൂലെ ഒര് ചെറിയ ചെറ്യ ചെറ്യ കഷ്ണാക്കീട്ട് വെക്കും
അപ്പയ്ന്റെ കറ അയിലാവൂല ഫ്രിഡ്ജിലാവൂല ആ അപ്പൊ ഒന്നും കേടാവൂലല്ലോ
ഊ ഉം അല്ലെങ്കി എന്താന്നോ അര്ഞ്ഞിട്ട് വെച്ചാല് പിന്നെ കയ്പ്പ് വര്ണ് ണ്ട്
അയ്ൽ നയിണോന്ന് അതും താണല്ലോ ചക്കോണ്ടെന്നെ പലേത് ബ് ബ് ചക്ക കൂട്ടാൻ മാത്രല്ല പ്പ ചക്കാെണ്ടെന്നെ എന്തെല്ലാം വിഭവങ്ങൾണ്ടാക്ക്ണ്ട്
പിന്നേ ചക്ക ഐസ്ക്രീം ചക്ക ഐസ് ചക്ക പൊരി പലേതുംണ്ടാക്ക്ണ്ട്
പലതും ണ്ടാക്ക്ണ്ട് അതല്ലോ ഞമ്മളീ കൊറോൺന്റെ സമയത്തൊക്കെ നമ്മക്ക് എ ചക്കന്നെല്ലേ ആൾക്കാര് പൊര്ച്ചീന്നത്
പിന്നെ ചക്കിംകൊറേ ചെടി വളർത്തലു ഏനി അന്ന് പണി
ആഹ ഹാ ജ്യൂസൊക്കെ അട്ച്ച് ജ്യൂസൊക്കെ അട്ച്ച് കുട്ച്ചെ ഓർമ്മണ്ടോ ചക്കക്കുരൂന്റെ നല്ല രസംണ്ടല്ലോ
ജ്യൂസ് നല്ല രസാ അതേമായ് ചക്കപ്പായസം
ആ അങ്ങനൊക്കെ ഇതിലൊക്കെ യു ഈ ഫുഡ്ണ്ടാക്ക്ണേലൊക്കെണ്ടല്ലോ ഹോം ഫുഡാെക്കെണ്ടാക്ക്ണേന് എന്തേലൊക്കെ നാക്ക്ള്ളതൊക്കെ രക്ഷ പ്പെടും അയ്ലൊക്കെ എന്തേലൊക്കെ കഴിവ്ള്ള ചെലാേൽതൊക്കെരു താണ് പലേ ഞമ്മളെ നാടൻ ഭക്ഷണം പലേതും താക്കിട്ട് കണ്ടു പുട്ച്ചിട്ട് അങ്ങനെ തൊട്ങ്ങുന്ന ക്ഷപ്പെട്ന്നോലൊക്കെണ്ട് അങ്ങൻക്ക്ട്ടിയാലൊക്കെ സുഖാണ് അത് കേക്ക്മ്പോ മ്ക്കാെര് ഇൻട്രസ്റ്റാണ് ചെയ്തോക്കണം ഏതാക്കണം യാര്ക്ക്യാേ
ഉം
പി ഇപ്പന്ന് പ്പതാ ചോർക്കെന്താ കറ്യെച്ചേ
ന്ന് ചോറ്ക്ക് കുമ്പളങ്ങിം ചേമ്പും കറി മീനും പയറുപ്പേരി
ആ അതൊക്കെ കയ്ഞ്ഞ് രാവ് ലെ
എല്ലാം കയ്ഞ്ഞു ഇപ്പം ങ്ങക്ക് വിൾച്ചാെലടങ്ങിയിട്ട് അടിച്ചാേരി തൊടക്കല് കജ്ജാനായി
ഉം ആ ഹ ഹ ഹാ കുളിക്ക ബാങ്ങാെട്ക്കുമ്പോത്ത്ന് എല്ലാ പ
വാങ്ങാെട്മ്പോത്ത്ന് കുളിച്ച് കേറല്ണ്ട് ഇന്ന് കൊർച്ച് നേരം വെ
ഇന്നലെക്കെ ൻ്റെ പണി പത്തേമുക്കാലാവുമ്പോത്തിന് കയ്
അതേ അതാണ് മാണെന്ന്ണ്ടെങ്കി കയ്യും അതവാ നേരം വെക്യാ പിന്നെ ആണ്ട് ഇട്ത്താലും ഇട്ത്താലും കജ്ജൂല
തീരൂല അതാണ് വെർതെ നിന്ന്കാ
ശെര്ക്ക് ഞാൻ കര്തും എല്ലാ പണിം കയ്ഞ്ഞ് ട്ട്‌ര്ക്ക ഫോണ് മ്മക്ക് കര്തുട്ടോ അങ്ങനെ ആവുമ്പോ ഫോണ് മ്മ തൊടാതെ വേഗാണ്ട് ഇട്ത്താ മതി
ആഹ് ഈ ഫോണ്മേ നമ്മ തൊട്ടു കഴിഞ്ഞോ എന്നാ പിന്നെ നമ്മക്ക് എന്താണ് അന്നത്തെ പണി അവിടെ പോയി
കണക്കാവും
ആ അങ്ങനെ ഒത്ണ്ട് നമ്മള ഇങ്ങനെ വിചാരിച്ചാല് നമ്മുക്ക് പെട്ടെന്ന് കയ് യും എന്തും അങ്ങന തന്നെ നമ്മ എവിടുങ്കിലക്ക പോകണൊണ്ടെങ്ക നമ്മള് വേ പ്രശ് നമ്മ പരേക്ക പോണങ്ക നമ്മ എടുത്ത് എടുക്കൂലെ പണി
അതന്നെ
ഉം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലൊക്കെ തുടങ്ങണം പടച്ചോനെ ഇൻശാ അല്ലാ എന്തെങ്കിലും കൊന്ന് ആയി തീർന്നാലതായില്ലേ ഏ നമ്മള കയിലായിട്ട് എന്തെതിനൊക്കെ മാണം ഒക്കൂലെ ഇപ്പം പുതിയ പളാരക്ക അധ്വാനിച്ച് കൊണ്ടന്നച്ട്ട് ഒന്നും ഒക്കൊന്നൂല്ല പ്പോ അമ്മാക്കാ സ്വന്തമായിട്ടൊക്കെ തരുമാനത്തിന് ഇല്ല അപ്പ പ അമ്മ മരിച്ചുപയി അമ്മ എ അമ്മ വേ അളച്ചന്റെ അടുത്താള്ളേ
ഏ അത് അടെ അടുത്തന്നെ വീട്
ആ അതൊക്കെ എടുത്തന്നെ അല്ല ഇവിടെല്ല ഞങ്ങള് പോ കോയിക്കോടല്ലേ ഓല് മലപ്പുറത്ത്
ആ ഏ ഏ അപ്പൊ എന്താ നിങ്ങള് അത്ര ദൂരായത്
അത് വല്യപ്പ അങ്ങനെ വന്ന് ഇവിടെ കച്ചവടംനി ഇതേപലെ ഹോട്ടലും
ഏ അപ്പൊ നിങ്ങ കുടുംബൊക്കെ വേറെയാണ് അല്ലേ അവിടെ അടുത്ത്ല്ലല്ലേ
ഇല്ല ആരുംല്ല ഞങ്ങളന്നേ ഉള്ളൂ ഞാനും പുതിയാപ്പളേ കുട്ടിയളന്നേ ഉള്ളൂ അതാണ്
ത്ത
എൻ്റെത് എൻ്റെ മലപ്പുറത്തേ. ഇവിടെ ആരു ഇല്ലല്ലോ ഇവിടെ ഇവിളൂരിപ്പ ജോലി മായിക്കോട്ടെ ഞൻ വിളിക്കണ്ട് ഡാ ആ പിന്നെ വിളിക്കട്ടാ ഓക്കെ ശെരി ഉം